ഓഹ്
ഹലോ
ആഹ് എന്തൊക്കെയ വർത്താനങ്ങളൊക്കെ
സുഖം തന്നെ
എന്താ കേൾക്കാത്ത
ഏഹ്
ത് കേൾക്കണില്ലല്ലോ
കേക്കത്തില്ലേ
കേൾക്കണില്ല റേഞ്ച് ഇഷ്യൂ ഉണ്ടോ
ഇപ്പ കേക്കാമോ
ആ കേൾക്കണ്ട് കേൾക്കണ്ട് എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ
നല്ല വർത്താനം ചായൊക്കെ കുടിച്ചോ
ചായൊക്കെ കുടിച്ചു മക്കളൊക്കെ സ്കൂളിട്ടുവന്ന് ചായൊക്കെ കുടിച്ചു നിങ്ങളെന്താ വർക്ക് ചെയ്യാണോ എന്താണ് ഹൗസ് വൈഫാണോ
അല്ല അല്ല ഞാൻ സ്റ്റുഡന്റാ
ആ ആ ആ ആ എവിടാ പഠിക്കണേ ഇവിടെ തന്നെയാണോ ആ ശെരി എത്രയിലാണേ
ഞാൻ പ്ലസ്ടു കഴിഞ്ഞു
ഏ ശെരി ഉം ഉം ബസ്സിലാണോ പോവല് ഉം ഉം ഉം ഇങ്ങട് എന്താ ഇപ്പ എത്തിട്ടൊള്ളു
അല്ല എനിക്ക് തൊടങ്ങിയില്ല
ആ ആ ആ ആ ആ അയ്ശെരി
ആ പിന്നെ എന്തെല്ലാ ചായകുടിച്ചില്ല ചായകുടിക്കണം
ഏ ഇനിഎപ്പളാ എപ്പളാ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കുക
ഹാ അല്ല ചായകുടിക്കാൻ പോവാൻ ചായപ്പ കുടിക്കാൻ ഇപ്പൊ വന്നെയൊള്ളൂ
ഏഹ് അയ്ശെരി ഏഹ് എന്താന്നേ രാത്രിക്കൊക്കെ ഭക്ഷണൊക്കെ ഒണ്ടാക്കിക്കണെ
ഭക്ഷണൊക്കെ ഒണ്ടാക്കിക്കണു ചോറുതന്നെ
ആ ആ ആ
ചായക്കെന്തായിരുന്നു ഒണ്ടാക്കിയേ
ഇവിടെന്ന് പിന്നെ ഇന്നലെമന്തി കൊണ്ടന്നീനു അതുണ്ട്
ആ ആ
അതെക്കെണ്ട്
ആ
പിന്നെ ഇന്ന് സ്കൂളായതുകൊണ്ട് മക്കളാരും ഉണ്ടായിട്ടൂല്ലാ ഉച്ചക്ക്
ആ
ഞാൻ മാത്രയൊള്ളേയിനി അപ്പൊ പിന്നെ അതന്നെണ്ട് അവർക്കിനി രാത്രികൊടുക്കാന്
ആ
ഉം അതന്നെണ്ട് നിങ്ങക്കെന്താ
ഞങ്ങ്ക്ക് കൂട്ടാനൊക്കെ ചിക്കനൊണ്ട് മീൻ വറുത്തതൊണ്ട് തോരനൊണ്ട് ഇപ്പോ ചായക്ക് എന്തെല്ലോ വെളീന്ന്
ആ ആ അയ്ശെരി.
ആ ആ ഇണ്ടിണ്ട് ബജിക്കടക്കെ ഇണ്ട്.
ആ ആ ആ ആരൊക്കെണ്ട് ഇങ്ങടെ വീട്ടില്
വീട്ടില് അമ്മയൊണ്ട് അച്ഛനൊണ്ട് ചേച്ചിയൊണ്ട്.
ആ ചേച്ചിന്റേ കല്യാണം കഴിഞ്ഞോ
ഇല്ല ഇല്ല ഇല്ല പഠിക്കുവാ
ആ ആ അയ്ശെരി
ഉം എന്തെല്ലാം വർത്താനാണ് ആരൊക്കെയൊണ്ട്
ഇവിടെ എനിക്ക് നാലുകുട്ടികളാണ് പുതിയാപ്ളയൊണ്ട്. എന്താങ്ങോട്ട് വെക്കേഷനിലൊക്കെ ട്രിപ്പൊന്നും പോയിട്ടില്ലേ
പോയി പോയി.
ഏ എങ്ങോട്ടാ പോയത്.
ഞങ്ങള് വയനാട്
ആ ഫാമിലിയായിട്ട് പോവേ
ആ ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ
ആഹ് ആഹ് ആഹ് അഹ് ശരി. ഫ്രണ്ട്സുകള് ആയിട്ട പോവല് ഫാമിലി ആയിട്ട് പോവലില്ല
ഉണ്ട് ണ്ട് ഉണ്ട്-
എഹ് ആഹ് ശരി. പ ലാസ്റ്റ് എങ്ങട്ടാ പോയത് വയനാട്- എഹ് ഉം ഉം ഇനിയിപ്പോ എവിടേക്കെങ്കിലു പോവ്ണ്ടോ?
പോവലണ്ടോയ്ച്ച ഇല്ല. ക്ലാസ് ഒക്കെല്ലേ അപ്പോ ഇല്ല ഇനിയിപ്പോ അടുത്ത വെക്കേഷൻ.
ആവണ്ടെരു
ആഹ് വേണം
ഉം ഉം ഉം അയ്ശെരി. പിന്നെ എസ് എസ് ൽ സി ഒക്കെ എന്താ മാർക്ക് ഉണ്ടായിനോ?
ഉം എസ് എസ് സി ക്കെ മർക്ക എസ് എസ് സ ഒക്കെ കഴിഞ്ഞ്
ഉം അഎന്നെ ഇപ്പോ പ്ലസ് ടു പഠിക്കണർഞ്ഞെ
ഇല്ല പ്ലസ് ടു കഴിഞ്ഞു.
ആഹ് ആഹ് ഇനി ഡിഗ്രിക്കാണ്.
ഡിഗ്രി അല്ല ഞാൻ ഇവിടെ കോ ഏഹ് മറ്റെ ഫാഷൻ ഡിസ് ദേ
ആഹ് ആഹ് ആഹ് ആഹ് ഡിഗ്രിക്ക് പോണില്ല കോയ്സെടുത്ത് പോവ
ഏഹ്
ഏഹ് ശരി ആന്താ ഡിഗ്രി ക പഠിക്കാൻ താല്പര്യല്ല
ഉം ഉം മെഡിക്കൽ ഫീൽഡ് ഒന്നും ഇഷ്ടല്ല.
ഏഹ് അയ്ശരി. ഉം.
ഫാമിലി മെഡിക്കൽ ഫീൽഡ് ഉള്ള ആൾക്കാര അപ്പോ എനിക്കിഷ്ടല്ല ആഹ് അറിയ അറിയെ-
ഏഹ് ഏഹ് വീട്ടില് മെഷീന് ണ്ടോ?
ആഹ് ഇണ്ട്.
ഏഹ് എഹ് ഇങ്ങട്ട് എന്തൊക്കെ അടിക്കും ങ്ങള്
എഹ് ഷേപ്പ്യ്യും ആഹ് പിന്നെ ചുരിദാറ് അങ്ങനെ ചെറിയ ചെറിയ വർക്കൊക്കെ
ഏഹ് അടിക്കാൻ മ ങ്ങൾ പഠിക്കാൻ പോയിനോ?
ഇല്ല ഇല്ല അമ്മയ്ക്ക് അറിയായിരുന്നു. അപ്പോ അങ്ങനെ കണ്ടുപഠിച്ചു കണ്ടുപഠിച്ചു. ആഹ്
അഹ് ശരി
ഏഹ്
ങ്ങട്ടാര ഫുഡൊക്കെ ണ്ടാക്ക അമ്മെന്നെ ഫുഡൊക്കെണ്ടാക്ക
ആഹ് അമ്മയും ചേച്ചി
ഏഹ് അപ്പം നീ എന്തുണ്ടാക്കൂല
ഞാ എടക്കൊക്കെ
ഉം എന്തൊക്കെണ്ടാക്കാൻ അറിയും ഏഹ് അല്ല ഇപ്പൊ പിന്നെ എല്ലാ കുട്ട്യേക്കും യൂട്യൂബ് നോക്കികാണ്ട് കറ്യല്ലോ യൂട്യൂബിൽ നോക്കിക്കാണ്ടൊന്നും ഉണ്ടാക്കി കൊടുക്കൂല്ല സ്പെഷ്യലൊന്നും വെററ്റിന്നും
വെറൈറ്റി ആയിട്ട് പിസ്സ ബർഗർ
ആഹ് അഹ് അത അത ചോയ്ക്ക്ണേ നിങ്ങളെ പ്രായക്കാര് അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട്ണ്ടാക്കോല്ലോ
ഏഹ്
അഹ് ശരി അഹ് ശരി
പിന്നെന്തെല്ലാ
വേറെന്താ പിന്നെന്താ പിന്നെന്താ അങ്ങനെ പോണേ ഇനിയിപ്പോ ആയില്ലേ പഠിക്കാന്ണ്ട് വായിപ്പിക്കാനുണ്ട് ഒക്കണ്ട് ഇനിയിപ്പൊരു ആഹ് മക്കള് ചായൊക്കെ കുടിച്ചു ചായൊക്ക കുടിച്ചു ഇനിയിപ്പോ വായിക്കാനും എഴുതാനൊക്കെ ഇരുന്നാല് ഇനിപൊ ഒരു പത്ത് ഒമ്പതര വരെ അയ്മല് ഇരിക്കും ങ്ങട്ടേ അയ്മന്ന് നീച്ചൊളൂ എങ്ങനെ
എന്തല്ലാ പറഞ്ഞെ
വേറെന്താ അങ്ങനെ പോണ് സുഖായിട്ട് പോണ് മഴ ഇണ്ടോ അവിടെ
മഴണ്ട് ഇവിടെ നല്ല മഴയ
ആഹ് ആഹ് ആഹ്
അടമയണ്ടോ
ഇവിടന്ന് വല്ലാതെ വ മഴ ഉണ്ടായിട്ടില്ല ഇന്നിപ്പോ അലക്കിയതൊക്കെ ഉണങ്ങി ആ ഉണങ്ങിക്കിട്ട് ആ ആ ആ ആയ് ശരി
കാലാവസ്ഥ ഭയങ്കര മാറ്റംല്ലേ
ആഹ് കാലാവസ്ഥ മാറ്റാണ് ഇപ്രാവശ്യം ഇല്ലല്ലോ മഴ ഉണ്ടായിട്ടില്ലല്ലോ പ്രാവശ്യം
അതെ മറ്റേ വെക്കേഷനൊക്കെ ആണേലും നല്ല മഴയല്ല മറ്റേ ജൂൺ തുടങ്ങുമ്പോളെ മഴയല്ലേ
ആഹ് അതന്നെ
ഇപ്പം മഴ കാരണം അവര അസുഖങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ
ഉം ഉം ഉം ആയ്ശരി ഡ്രസ്സൊക്കെ എങ്ങനെ മിഷീനില് ഇടലാണോ അതോ കല്ല്മ്മല് അലക്കലാണോ
മെഷീനില്ണോ പിന്നെ കല്ലുമല് ടെ മഴയില്ലാത്തപ്പോ
ആഹ് ആഹ് ആഹ് അത്ശെരി
ആഹ് അവിടെങ്ങനാ
ഇവിടെ ഞാൻ കാര്യമായിട്ട് മിഷീനില് കൊണ്ടോയിടലില്ല കഴുന്നതും കല്ലുമ്മക്കെ പോവലാണ് യൂണിഫോമൊക്കെ ആവുമ്പ ഇങ്ങെ വേർതിരിക്കണം അപ്പോൾ പിന്നെ അല്ലാതെ നല്ലതാണ് അവിടെ കൊണ്ടണ്ട് ചെയ്യാണ്ട് അങ്ങനെ തിരുമ്പായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്യും
ആഹ്
വീട്ടിലാരെക്കെണ്ട്
അങ്ങനെ കേട്ടോ വീട്ടില് ഞങ്ങള്ൾ നാല് മക്കളും
എത്ര വേരെള്ളോ
ആഹ് പിന്നെ ഞാനും ഹസ്ബന്റും
ആഹ്
ഞാനും ഹസ്ബൻറ ഉണ്ട്േ
ഉം വേറെ വീട്ടിലാണോ
ആഹ് വേറെ വീട് സ്വന്തം വീടണ
ആഹ് ആഹ്
സ്വന്ത വീടാണ് നിങ്ങളങ്ങനെ കൂട്ടത്തില ഉം ഉം ഉം അ ശരി
ഉം
വീട് വെക്കെണ്ടോട്ട ഇപ്പോ
ഏഹ്
വീട് വെക്കണ്ടോ
ഏഹ്
വീട് വെക്കണണ്ടോ ചോയക്ക
വീട് സ്വന്തമായിട്ടുണ്ട്.
ആഹ ആഹ ആഹ ആ ശരി അച്ഛനും അമ്മിയും നിങ്ങൾ എട്ടത്തി അഞ്ചത്തി ഉണ്ടാവല്ലേ? ഉം ഉം ഉം പിന്നെന്തൊക്കെ?
പിന്നെ എന്തൊക്കെയാ അസുഖങ്ങളൊക്കെ
പാസ് ഉണ്ടാവോ?
എല്ലാവസ അങ്ങനെയ ഇല്ല.
ആ ആഴ്ചൽ എത്ര ദിവസ ഉണ്ടാവുക?
ആയ്ച്ച മൂന്നോസം
ആ ആ ആ ആ ശരി അതെങ്ങനെ ഫീസ് അടിച്ചിട്ടാണോ?
ആ ഓതന്നെ
ആഹ ആ ആ എത്ര വർഷത്താ ഒരു വർഷോ കോയ്സ്? ആ ആ അത് കഴിഞ്ഞാല് പിന്നെ അങ്ങനെ പോവല്ലേ?
ആഹ് പോവാം ആഹ പോവാൻ പോവാ ആഹ് ആ മറ്റ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ആന്ധ്ര അയിന സെക്കൻ് ഇയർ ആഹ മറ്റേ ഇവിടെ ചെന്നൈയില
ഏ ഏ ഏ ആ ശരി ഇങ്ങട്ട് എങ്ങോട്ട് പോവാനോ ഉദ്ദേശിക്കണേ?
ഏ വെളിയിലേക്ക് പോകണംന്നൊക്കെയാണ്
ഏ ശരി ഉം ഉ ങ്ങട്ട ഇപ്പപ്പോ എന്തൊക്കെ ഉണ്ടാക്കാൻ വഴക്കണ്ട് എത്രട ക്ലാസ് തുടങ്ങിട്ടില്ലല്ലോല്ലേ ആഹ ആഹ
മക്സിന ഇറങ്ങും
ഏർ ശരി യൂണിഫോമ ഒന്നും വേണ്ടല്ലോല്ലേ?
ആ യൂണിഫോം ണ്ട്.
ആണ്ടോ?
ആഹ എന്ത കിട്ടല്ലാം തുടങ്ങുമ്പോ
ആ ആ ആ ശരി യൂണിഫോം നിർബന്ധാ?
നിർബന്ധ ആ
ആഹ
അവിടെ യൂണിഫോം നിർബന്ധാണോ?
ആഹ് ഇവടെ മക്കക്ക് യൂണിഫോം വാണം എല്ലാ ദിവസവും യൂണിഫോമാ
ആഹ്
എല്ലാ ദിവസവും യൂണിഫോമ
യൂണിഫോമാലെ
യൂണിഫോമാണ് ഉം അങ്ങനാവുമ്പോ പിന്നെ സുഖാണ് കളർ ഡ്രെസ്സിന്റെ പ്രശ്നം വരിണില്ല ആഹ് എടു ക്കണ്ട കാര്യല്ല കളർ ഡ്രെസ്സായതോണ്ടേ അങ്ങനേ പോവും
എന്നാ ഞാൻ വിളിയ്ക്കാം പിന്നെ വിളിയ്ക്കാം.
ആഹ് ഓക്കെ ഓക്കെ